ഉം
ഓഹ്
ആഹ് കേക്ക്ണുണ്ട്‌
എന്തെട്ക്ക്ന്നാ
എന്താ പ്പം മക്കളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് റിലേ ക്സായിവെടെ കെട്ക്കാ ഉം
കുഞ്ഞു മക്കളാണോ?
ഒരു മോള് ചെറ്ത്ണ്ട് വെൽത് അഞ്ചാ ക്ലാസ്സിൽ പഠിക്ക്ണൊര് മോന്ണ്ട് മോനോട് പിന്നെ പഠിക്കേന്നൊ ക്കെ പറ്ഞ്ഞ് ചീത്തറ്ഞ്ഞാ ഓനങ്ങനെ പഠ്ച്ചോളും മോളെ അത്യാവ്ശ്യം മെന്ക്കെട്ടിര്ക്കെന്നെ വേണം
മോള് ഏത് ഏത് സ്റ്റാൻഡേഡിലാ യു കെ ജീൽ ഓക്കെ ഓക്കെ ഓക്കെ ആഹ്
ഇപ്പം ഡിറ്റേഷനും കാര്യൊക്കായിട്ട് ദിവസം വേണല്ലോ അത്യാവ്ശ്യം പഠ്പ്പി
ആഹ് ഇവിടെം അതെന്നെ മോള് ഫസ് സ്റ്റ് സ്റ്റാൻഡേഡിലും മോളെൽ കെ ജീ ലാ മോക്ക് എന്നും ഡിസ് ഡിറ്റേഷൻ തന്നെ എന്നും ടെസ്റ്റ് പേപ്പറാ
ആഹ് അതാ പഠിപ്പിക്കാനങ്ങട്ട് ഇര്ന്ന് കിട്ടണം അയ്ക്കൂടെ എഴുതാനൂണ്ടാവും അത്യാവശ്യം ചെറ്യേ മക്കളെല്ലേ എല്ലൊമ്പാടെങ്ങട്ട് ഓലെ ട്ട് നമ്മളെ കണ്ടാ ഏറൊരു മട്യാണല്ലോൽക്ക്
ആഹ് അതെ
ഉം എന്താ
ഫുഡൊക്കെ കഴിച്ചോ സ്കൂളിൽ പോവാൻ ഒരു മടീല്ല ഭയ്ങ്കര ഇഷ് ടാ ട്യൂഷന് പോവാൻ ഭയ്ങ്കര മടിയാ രണ്ട്പേർക്കും
ആഹ് ഇവിടെ എന്താ രാവിലെ ഇഞ്ഞെ ഓളങ്ങനെ ചെറ് മോളങ്ങനെ ഇഞ്ഞെ വിട്ട് നിക്കലില്ല എവിടെ പോയാലോയ് ഓക്കെപ്പളും എട്ക്കെട്ക്കിഞ്ഞങ്ങനെ കാണണം അപ്പപ്പോ അയ്ന് പറ്റാത്തോണ്ട് ആഹ് എന്നും കരയും സ്കൂൾ ബസ്സ്ക്ക്ങ്ങട്ട് ഇട്ട്കൊട്ക്കലാണ് ഞാന്
ആണല്ലേ അപ്പോ ഈ എൽ കെ ജി മുതല് വിട്ടിലാ അതോ ഇപ്പം തൊടങ്ങി യു കെ ജിയിലോട്ടാണോ ഫസ്റ്റ് ചേർത്തത് അപ്പം ഇതുവരെ മാ റ്റവില്ല
ഇല്ല ഒര് മാറ്റോല്ല പോണെന്ന് എപ്പളും പോകുമ്പോ കരച്ചിലാവും
ഓഹ് അപ്പം ബസ്സിൽ കേറി കഴിയുമ്പോ ഓക്കെയാവായിരിക്കും അല്ലേ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം
സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല് കൊറ്ച്ചഴ്ഞ്ഞാൽ ഓക്കെ ആവ്ണുണ്ട്
ഓഹ് അപ്പോ കൊഴപ്പല്ല പിന്നെ റെഡിയായി റെഡിയായി വരണം
വര്ണം ഉം എ-എ സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രെശ്നം ആഹ് ഇതങ്ങനെല്ല എന്നും പോകുമ്പോ ചെലപ്പം മിസ്സ്മാര് വിളിക്കുവേ ഭയ്ങ്കര സങ്കടാണ് സങ്കടം മാറ്ണില്ലെന്ന് മ്മാനെ കാണണംന്ന് പറയെഞേണ് മ്മ കൊണ്ടെരാൻ വെര്ണെംന്ന് പറയെഞ്ഞേണ്ന്നൊക്കെ പറ്ഞ്ഞ ഭയങ്കര കര്ച്ചിലാ
ഉയ്യോ ഇതുവരെ മാറിയില്ലല്ലേത്
ആഹ് ഇല്ലേ അത് മാറിക്കിട്ട്ണ്ല്ല
ആഹ് അപ്പോ ബാലവാടിയിലൊക്കെ വിട്ടിട്ടുണ്ടോ കുഞ്ഞിനെ ആഹ് അവിടെ വന്നതാ അവിടെ വന്നതാ ആ കുഞ്ഞിനെ അവിടെ വിടണമായി ര്ന്ന് അപ്പോ കുഞ്ഞ് അവര്ടേതായ്ട്ട് എടപെട്ട്
ഞാനങ്ങെനാ ഗൻവാടിയിലൊക്കെ വിട്ടാല് പലേ കുട്ട്യാളും വെര്ണതെല്ലേ പലേ ത്യേടൊക്കെ പഠിക്കുന്നൊക്കെ പറ്ഞ്ഞ് ഒന്ന് രണ്ട്
ഓഹ് അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല കാര്യം സ്കൂ ഇപം സ്‌ കൂളിൽ ചെല്ലുമ്പോ എങ്ങനത്ത കുട്ടികളാ എന്നും
ആഹ് ഒന്നും പറ്യാൻ പറ്റൂല അന്നത് കേട്ടപ്പോ ഇന്ക്കുംതെന്നെ ഭയ് ങ്കര സങ്കടേനു ഓളെ വിട്ട് നിക്കാന് അപ്പൊ ഞാനതൊട്ട് അങ്ങനെ വി ട്ടതൂല്ല അയ്ന്റൊരു ബുദ്ധിമുട്ട്പ്പം നന്നായിട്ട് അറിയ്ന്ന്‌ണ്ട്
പറയും അതാ മോനെയപ്പം
ഓന് ഇപ്പം ഫസ്റ്റ് ചേർത്യപ്പോളും ഇല്ല്യാ പ്രശ്നം ഇപ്പോളും ഇല്ല്യാ പ്രശ്നം എന്നാ അത്യാവശ്യം പഠിക്കും ചെയ്യും. ഓന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാം ഹ്
ആഹ് ഇവിടെ മൊ ഇവിടെ മോളും പഠിക്കും. ഉം കുഴപ്പമൊന്നുല്ല്യാ മോന് ഹോം വർക്ക് ചെയാൻ ഇങ്ങോട്ട് വാ പറയുമ്പോൾ ഭയങ്കര മടിയാ ഹോം വർക്ക് ചെയ്യാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ
ഒന ഒനറ്റ പറ്റി ഇീ സ്കൂളിൽ ചെന്നാലും നല്ല അഭിപ്രായണ് ഇവിടെ വന്നാലും തന്നെ ഞാനും അവന്റെ ഇരി ക്കണ്ട ഒരാവശ്യല്ല വേഗം ഇരുന്ന് പഠിക് ന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് അവ അവന ഒരു എട്ടെട്ടര വരെ ഓനന്നെ സ്വയം ഇരുന്ന് ചെയതോളൂ. മനെ കഴിഞ് ഓന്റെ കഴിഞ്ഞിട്ടേ ഓന് എണീക്കൊള്ളൂ
ആഹ് എനിക്ക് മോളെ കൊണ്ടും ബു ബുദ്ധിമുട്ടില്ലെ പിന്നെ മോനെ കൊണ്ട് ഹോവർക്ക് എഴിപ്പിക്കുന്ന ബുദ്ധിമുട്ടുള്ള സ്കൂളില് വിടാൻ കൂളിൽ പോകൻ ഹാപ്പിയാ ചെലസമയത്ത്. എണീറ്റ് വരുമ്പം മോനെ ഏഹ് പല്ല് തേക്ക് പല്ല് തേക്കാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ മടിക്കും കുളിക്കാൻ വിളിക്ക മടിക്കും സ്കൂളിൽ പോകുന്ന ഒരു മടിയും പറയത്തില്ല പക്ഷെ ഇതൊക്കെ ഒന്നും മടിയാ.
അഹ് അതെ എങ്ങനെ ഫോണിന്റെ യൂസിങ് എങ്ങനെണ്ട്.
ഫോണിപ്പം ഞാൻ കൊടുക്കാറില്ല മുമ്പ് ഞാൻ ഫോൺ കൊടുക്കുവായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഫോൺ കണ്ടിട്ടൊക്കെയിരുന്നു കഴിച്ചുകൊണ്ട് ഇരുന്നത് ഇപ്പം ഉം ഉം ഞാൻ ഫോൺ യൂ കൊടുക്കാറേല്ല്യാ ഇപ്പം ഞാൻ ടി വി കാണുമ്പോൾ എനിക്കഷ്ട്ടള്ളത് ഞാൻ ടി വിയിലേക്കും അപ്പം ഞാന അത് കണ്ടോണ്ട് കൊടുക്കും അത്.
ആഹ് ഇത് ടി വി ഇണ്ടായാലും ഈ ഒരു ഫോണാണ് ഞാൻ പഠിക്കാനൊക്കെ അത്യാവശ്യനന്നായിട്ട് പഠിക്കും നീ
ആഹ് ഇത് ഞാൻ ടിവിയിൽ കണക്ട്യ്ത് വെച്ചിട്ടുള്ളോണ്ട് ടിവിയിൽ പിന്നെ ഇരുന്ന് കാണും. കൊറച്ച് നേരക്കെ ഞൻ ടി വി കാണിക്കും ഫോൺ കൊടുക്കില്ല.
പേരൻറ്സിന്റെ ഫോൺ എടുത്ത്ങ്ങാണ്ട്. അതാണ് ഭയങ്കരം ആഹ് അങ്ങനെ ഇന്നലെ സൺഡേല്ലേ ഇന്നേലേ വൈന്നേരം വരെ ഈ ഒരു പണിന്നെ എനിക്കത് വാങ്ങിക്കാ ഓലെ ഞാൻ കാണാതെ എടുത്ത്ണ്ട് കളിക്ക്യ ഏഹ് എന്താണരു ആഹ് ലോക്ക് ഇട്ടിട്ടൊന്ന് കരഞ്ഞു നം അമ്മള് അമ്മമാർക്ക് ഭയങ്കര സ്ട്രിക്ടായിട്ട് നി ക്കും അവര് ഉമ്മമാർക്ക് പ്ര നോൽക്ക് കഴിയിണ്ല്ല്യെ
അതാണ്.
ഉം ഓലെ അപ്പനും കുട്ടികളെ കെർവിച്ചി കൊടുക്കാണ്
അഹ് ഫുഡൊക്കെ കഴിച്ചോ രാത്രിത്തെ
ഇല്ല ഞാന് നൈറ്റ് കട്ടാണ് ഞാനൊരു ന നാലുമണി ക്കാവുമ്പോ പാലുണ്ടെങ്കി മതിരടാതെ ചായടിക്കും അപ്പൊ പി ആഹ് വെറ്റ് ലോസണ് അപ്പൊ അപ്പ ആഹ് ചായ കുടിച്ചാ പിന്നെ ഞാന് വെള്ളം അത്യാവശ്യം കുടി ക്കും അപ്പൊ എനിക്ക അങ്ങനെ രാത്രിക്കെ അങ്ങനെ വെശകൂല ആഹ് ഇണ്ട് ഇണ്ട് ഡയറ്റിലാണ് ജിമ്മില് പോയിരുന്നു ഇപ്പ നിർ ത്തിട്ട് മൂന്നാല് മാസയി ഞാൻ എട്ട് കിലോ വരെ വെയിറ്റ് കൊർച്ചു
ഞാൻ ഇവിടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടീട്ട് കുറെട്ടം ട്രൈ ചെയ്തു ഇപ്പം വെയറ്റ് അത്യാവശ്യം ആയപ്പോത്തേക്ക് ഞാൻ നിർത്തി ഉം.
ഒര് അവശ്യേ വരണ്ടില്ല ഞാൻ വെള്ളം കുടിച്ചാലും തടിക്കണ ശരീരാണ്
എനിക്ക്തോന്നു ഞാനൊരു ഡിഗ്രി ഒരു പ്ലസ് ടു ഡിഗ്രി ഒരു ഫസ്റ്റ് ഇയർ വരെ നിന്ന് അത്യാവശ്യം. കുഞ്ഞുന്നാള് മുതൽ നല്ലൊരു അത്യാവശ്യം ഒത്ത ശരീരത്തിനൊത്ത വണ്ണം. നീളള്ള ഉള് ആളാണ് ഡിഗ്രി ലാസ്റ്റ് ഇയറായി കഴിബോത്തേക്ക് ഞാനങ് ഭയങ്കരട്ടങ് ശോഷിക്കാൻ തൊടങ്ങി പിന്നെ പ്രെഗ്നെന്റ് ആയ അപ്പോഴാ തോന്നുന്നു ഒന്ന് ഞാൻ ഇപ്പഴാ തോന്ന് ഒന്ന് ഞാനിച്ചിരി നന്നായത് അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വീ ണ്ടും ഒരു എന്നെ കാണുന്നവർക്ക് ആർക്ക ക്കും മനസിലാവുന്നില്ല ഞാനാണെന്നുള്ളരു കാര്യം കാര്യം അവരെല്ലാം ചോദി നീ ആണോന്ന് ന്നൂടെ എടുത്ത് ചോദിക്കും ഭയങ്കരമായിട്ട് മോശ വന്ന് എന്തൊക്കെയോ ര സു പ അസുഖം ബാധിച്ചൊരു കൊച്ചിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെ എങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് അവസാനം ഞാൻ
ആഹ്
എഗയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്കപ്പം ഞങ്ങൾ കുറച്ച് നാള് ഹസ്ബന്റിന്റെ വീട്ടില് എല്ലാരുടെ ഒരുമിച്ചായിരുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്ന് എല്ലാം കൂടെ ഒരുമി ച്ചാവുമ്പോ എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാനുള്ളൊരുത് ന്നും വരുന്നില്ല പറ്റില്ല നമുക്ക് ആ അങ്ങനെ ഞ സ്വന്തായിട്ട് ട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ട്രൈ യ്ത് ട്രൈ ചെയ്ത അപ്പോഴത്തേക്ക് എനിക്കത്യാവശ്യം വെയിറ്റ് വെക്കാൻ തുടങ്ങി ഇനി വെയിറ്റ് വച്ചാ ഓവറാവുന്ന് എനിക്ക് മനസിലായപ്പോ ഞാനാ ആ സ്മൂത്തി ഒക്കെ അങ്ങ് നിർ ത്തി
ആഹ് സ്മൂത്തി എങ്ങനെ കഴിക്കല് ഞാന് വെയറ്റ് ലോസിന് വേണ്ടി സ്മൂത്തി ഉണ്ടാക്കാറുണ്ട്.
ഞാന് ഓട്സും പിന്നെ ന്ട്സ് എല്ലാ നട്സും പിന്നെ കുറ ചോ പീനട്ട് ബട്ടർ, ബദാം
ആഹ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ആയാല്ള്ളകുഴപ്പം അത് വെറ്റ് ഗെയിൻ ആ
ആ വെഗ്ഗീന പീനട്ട് ബട്ടർ ർ ഇതെല്ലാ കൂടി ഇട്ട് ഷാറ് കുറച്ച് ബനാ മറ്റ്
ആഹ്
എല്ലാം കൂടി ഇട്ടിട്ട് അടിച്ച് കുടിക്കുവാരുന്നു എന്നും രാത്രിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കുവായിരുന്നു.
ആഹ് ആഹ്
അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും ഞാൻ കുടിച്ചില്ല അത് കാ എനിക്ക് എനിക്ക് മനസ്സിലായല്ലോ നമുക്ക് ശരീരം വെക്കുന്നുണ്ട്. എന്നുള്ളത് നമുക്ക് ഒരു ഇത് വരുവല്ലോ
ആഹ്
പി ച് ഉടുപ്പൊക്കെ ടൈറ്റ് ആയി തുടങ്ങി അപ്പൊ ഞാനങ്ങ് നിർത്ത് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല കാര്യം പിന്നെ എനിക്ക് വെശപ്പായി ഭയങ്കര അപ്പം നമ്മ് നമ്മൾ കഴിച്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കും വിശപ്പായപ്പോഴത്തേക്കും ആഹാരവും കഴിക്കാൻ തുടങ്ങി. മറ്റേത് എനിക്ക് അവിടെ വയ്ക്കുന്ന ഹസ്ബൻഡിന്റെ വീട്ടിൽ വെക്കുന്ന ഫുഡൊന്നും ചിലത് എനിക്കിഷ് ട്ടപ്പെടില്ല അപ്പം ഞാൻ കഴിക്കില്ല. അതും കൂടെ ഉണ്ടായിരുന്നു കഴിക്കാതെ കൂടെ വന്നപ്പോഴാ ഞാ ഒരുപാട് ശോഷിച്ചത് എനിക്ക്ഷ്ടല്ലാത്തെ ആണെങ്കി ഞാൻ കഴി ക്കില്ല അത് വെറും കഞ്ഞിയൊക്കെ ഇടക്ക്ക്കെ എടുത്ത് കുടിക്കും.
ആഹ് ഹാ
അങ്ങനെ ഒറ്റക്ക് മാറി ഫുഡൊക്കെ കായി എനിക്ക് ഞാൻ സ്വന്തം ഇഷ്ടത്തിനൊക്കെ വെക് ചെന്നപ്പോ എനിക്കിഷ്ടായി അപ്പൊ ഫുഡ് എനിക്ക് കഴിക്കാൻ വിശപ്പും തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ കഴികകയും ചെയ്യുവാരുന്നു അങ്ങനേം കൂടെ ആയപ്പോഴത്തേക്കും
എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ?
മഴ ഇന്നും ഉണ്ടായിരുന്നു മഴ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വൈകിട്ട് ഒരു ആറ് മണി ശേഷം ഇതുവരെ പിന്നെ പെയ്തില്ല.
ആ ഇവിടെ ഇപ്പോ ഇപ്പൊ ഒന്ന് തോർന്ന് ട്ടൂള്ളു അത്യാവശ്യം നന്നായിട്ട് പെയ് ണ്ടായിരുന്നു മഴ. മഴ പെയ്യുമ്പോ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ തോന്നു നാട്ടില് ഇണ്ടായിന്നു ഇപ്പൊ പോയിട്ട് ട്വന്റി ടു ഡേയ്സ് താകുന്നേ ഉള്ളൂ ഞാനിപ്പ എന്റെ വീട്ടി ഹസ്ബന്റ് പോയന് ശേഷം വന്നതാണ്.
ഓ അപ്പൊ വീട്ടിന്റെ അടുത്ത്ന്നെ നമ്മ സ്കൂള് മക്കടെ
ആ ഉണ്ട് രണ്ടോടന്നും രണ്ട് അ വീട്ടിന്നും കൂടി പറഞ്ഞേക്കാന് സൗകര്യ ത്തിനാണ് ചേർത്തിട്ടുള്ളത്
ആണല്ലേ ഓക്കേ ഓക്കേ
അപ്പൊ പിന്നെ അങ്ങനെ പോകവും ഒരു ഓവിടുന്ന് അങ്ങനെ പോകവും ഹസ്ബൻഡ് പോയിയ ആ ഒരു ഫീലിംഗ മാറാൻ വേണ്ടി പിറ്റേന്ന് തന്നെ ഇവിടെ പോകന്ന്
ഇങ്ങോട്ട വന്ന ആ ഓക്കേ ഓക്കേ ഓ ഓ ഓ അപ്പൊ ഇനി എത്ര എത്ര വർഷം കഴിഞ്ഞഞ് വരും രണ്ട വർഷം അപ്പോ അതോ ഒരു വഷം
രണ്ട വർഷം രണ്ട വർഷം കഴിഞ്ഞിട്ട് രണ്ട വർഷം കഴിഞ്ഞിട്ടിപ്പ വന്ന് രണ്ട ഉം രണ്ടു മാസമേ കിട്ടിയുള്ളൂ അ ഞാ പറയും നിങ്ങ ഇങ്ങട്ട് വരണ്ട ഞങ്ങ അങ്ങട്ട് പോരു എന്നാ രണ്ടും ഞങ്ങൾക്ക ഒരു ആറ മാസൊക്കെ നിൽക്ക ഇത് തീരെ ടൈമില്ല രണ്ട മാസം വ പെട്ടെന്ന് കയാണല്ലോ നീ രണ്ട വർഷം കാത്തുന്നിട്ട വെറും ആഹ പോ ഇ ഇപ്രാവശ്യം പോണംന്ന് വിചാരിക്കണണ്ട് വിസിറ്റിംഗ അടിച്ചിട്ട് അല്ല ഓൺലൈൻ ക്ലാസ്സ് എത്താണ്ട ഓൺലൈൻ ആയിട്ട് ക്ലാസ് എത്തുകാണ്ട് അങ്ങനെ പോവാന്ന് വിചാം പിന്നെ ആഹ ഉണ്ട് അവിടെണ്ട് ഓപ്ഷൻ ഉണ്ട് വിട്ട് തരും പിന്നെ അതുമല്ല ആ പിന്നെ എന്തേലും ട്യൂഷന ഒക്കെ ചേർക്കേണ്ടി വരും ഓൺലൈൻ ട്യൂഷന ഒക്കെ ആയിട്ട്
ഓ ഓ ആ എനിക്കറിയാം ഉ ആ ആപ്പിനെ കുറിച്ചൊക്കെ എനിക്കറിയാം
ആഹ് അങ്ങനെ എന്തേലും ഒരു തിരിച്ച് ചേർത്തിട്ട് പോണംന്ന് വിചാരിക്കക്കണ്ട് അല്ലെങ്കി നമ്മള ലൈഫ് അങ്ങനെ പോകവും
അത് സത്യ
ഉ ഇ ഇപ്പ ഇണ്ടാവൂല വെറും
അങ്ങും ഇങ്ങു ആയിട്ട് നിക്കുമ്പോ നമുക്ക് ഒ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉ
അത് കൂടെ ഈ രണ്ടു വർഷൊക്കെ ന്ന് പറയുമ്പോ ലൈഫ അങ്ങനെ പോടും മക്കളെ വളർച്ച അറിയില്ല ഓലും അറിയില്ല നമ്മള അങ്ങനെ
ആ ഒരുര് അവര് ഇന്റ്രാക്ഷൻ അവര് അച്ഛനുമായിട്ടുള്ള ഒരു
ആഹ അത് കൊറവല്ലേ ആ അത പൊക്കാ വിചാരിച്ചപ്പ ഇനി എന്തായാലും ഇപ്രാവശ്യം നീ ഞങ്ങ അങ്ങോട്ട ഒന്ന് പോണം ആയിക്കൂടെ ഹസ്ബൻന്റെ ഫാദർ മരിച്ചേ
ആണോ
അപ്പോൊ അപ്പൊ ഹസ്ബൻഡ് അങ്ങനെ വന്നതാണ് അപ്പൊ ഇനി ഇത് കഴിഞ്ഞപ്പോ ര ര മാസം ലീവ് കിട്ടിയുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്ട്ങ്ങനെ പോയത
ഒരു പാസ്പോർട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ
ആ് ഉണ്ട് പാസ്പോർട്ട ഒക്കെ ഉണ്ട് ഞങ്ങൊ ഒരു പ്രാവശം പോയതാണ് ഞാന് മോനും അന്ന് മോള ഉണ്ടായിട്ടില്ല
ഓ ഓ ഓക്കെ ഓക്കെ
ആഹ പിന്നെ ഞങ്ങള അവിടെ പോയി അറു മാസം നിന്ന് പിന്നെ മോള് പ്രഗ്നന്റ് ആയപ്പോളാ പോകുന്നത് ആ കൊറോണ ടൈമിലൊക്കെയാണ് വരുന്നത് ഉം അപ്പ മോക്ക് അഞ്ചു വ വാനായി ഇതുവരെ പിന്നെ പോവാൻ കൂടിയിട്ടുണ്ടായില്ല
ഓക്കെ ആ വീട് പണി കഴിഞ്ഞോ
ഇല്ലല്ലാ കഴിഞ്ഞിട്ടൊന്നുമല്ല വീടുപണ നടക്കുന്നുണ്ട് നീ പാർപ്പ് കഴിഞ് നിർത്തി വച്ചട്ട് ഞങ്ങ പോവാ വിചാരിക്കണ്ട് വീടെ പണെ ആഹ അയ്യമാരുണ്ട് ആണ്ട് ഉണ്ട്ണ്ട് രണ്ടനിയന്മാരുണ്ട് അവഓരെ കല്യാണം കഴിഞ്ഞതാണ് മക്കളുണ്ട് അവക്കൊക്കെ അപ്പൊ ഭയങ്കര വലിയ ഫാമിലിയാണ് ഉം എന്റെ വീട്ടില് ഞാൻ ഒറ്റ മോളാണ്
ആണോ ബ്രദർ ഒന്നുമല്ല
ആൻഡ് ബ്രദറ്ണ്ട് ഞാനും ബ്രദറും അങ്ങനെ രണ്ട് മക്കളൊള്ളു ബ്രദർ അവിടെയാണ് വിദേശത്താണ്
പൊറത്താണ് ആഹ് ആഹ് അപ്പം ബ്രദറ് മാരിഡ് ആണോ
ആഹ് മാരീഡണ് അവ ഓളും തന്നെ പൊറത്താണ്
ഓക്കേ ഓക്കേ ആഹ്
അപ്പ പിന്നെ ഞാൻ ഒറ്റക്കള്ളദ് ഇവിടെ വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെ ഇണ്ടാവൊള്ളൂ
അതെ ഓക്കെ ഓക്കെ ആഹ് ശരിഎങ്കില് വിളിക്കാം എന്റെ ഹസ്‌ബൻഡൊ എന്റെ ഹസ്ബന്ഡ് പൊറ പൊറത്തല്ല സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു
ആഹ് ആണോ
ത്തിലില്ല ഇപ്പം കേരളത്തിന് പൊറത്താ
ആഹ് അതെയോ
മ്
എന്നാ ഓക്കെ ന്നാല്
ശരിഎങ്കിൽ
ഉം